ഹലോ കേക്കാമോ ആ കേക്കാം
കേക്കാ എനിക്കും കേക്കാം
എവിടെ കഴിച്ചാ വാ ഴച്ചു കിട്ട ട്ടി എൻറെ ജിയ ഉച്ചറ കിടപ്പുണ്ട്
ആ ഞാൻ കഴിച്ചു ഞാ സിനിമ വാഴ ഞാൻ തിയറ്റ- ട്രിപ്പ് കണ്ടായിരുന്നു
ഉം
മോഹിനിയട്ടം വന്നോ
ഇല്ലാ എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു മറ്റേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ റീചാർജ് ചെയ്തപ്പം
എന്തുവാ
മുന്നൂറ്റി പത്തൊമ്പത് ചെയ്തന്ന അറിയാണ്ട് അതൊണ്ട് കാണാൻ പറ്റത്തില്ലന്നെയു ഞാൻ വിചാരിച്ച് പതിനാലാം തീയതി റീചാർജ് തീരുവാ അപ്പം ചെയ്തിട്ട് കാണാന്ന് വിചാരിച്ച്
ആഹ് ശെരി ശെരി ശെര്യ
പിന്നെ എന്തുവാരുന്നു കഴിക്കാൻ
കഴിക്കാൻ ചോറൊക്കെ ഉണ്ടായിരുന്നു കുട്ടൻ മീൻകറിയൊക്കെ വെച്ചു എനിക്കാന്നെ ഭയങ്കര വയ വേദന പീരീഡ്സ് ആയെന്റെ -
കെടക്കുവാന്നോ
കെടക്കുവായിരുന്നു ഷർദ്ദിയില്
അയ്യോ ഗ്യാസിന്റെ ഗുളിക കഴിക്ക്യേഞ്ഞീന്താരുന്നോ ചെലപ്പോ ഗ്യാസ് കേറി പിടിച്ചാന്നെങ്കിലോ ഉം ഇന്ന ഇന്നല്ലേ അതുകൊണ്ടായിരിക്കും ഒരു ദെവസോടെ കാണൂല്ലേ
ണ്ട് ഒരു ദേവസം കൂടെ കാണും വേദന ഒക്കെ പിന്നെ ബ്ലീഡിങ് ഉണ്ട്
ആണോ
ഉം
ഉം
സിനിമ കണ്ടായിരുന്നോ നീ വാഴ
ഇല്ല കാണണം പതിനാലാം തീയതി കാണാന്ന് വിചാരിച്ചെ
ആഹ് നല്ല സിനിമയാ മോഹിനിയാട്ടം കൊള്ളാന്ന് പറയുന്നു
ആഹ് കണ്ടില്ല കാണണം
ഉം അത് വന്നില്ലല്ലോ ഒറ്റിറ്റി വന്നില്ല പുതിയ സിനിമകളൊന്നും വ വന്നിട്ടില്ലല്ലോ
ഇല്ല കോവയ്ക്കാ വേണോ
ഉണ്ടോ
ഇപ്പോണ്ട്
ആ ഞാൻ അങ്ങോട് വരുമ്പോ വേടിക്കാം
ആഹ് കോവയ്ക്കാ ഇപ്പണ്ട് ഇത് വഴിയെങ്ങാനും പോവാന്നെങ്കി പറഞ്ഞാ മതി ഞാൻ പിച്ചി വെക്കാം
ഞാൻ പറയാൻ ചെലപ്പ ചെരുപ്പ് മേടിക്കാൻ പോവായിരിക്കും.
ആ
അപ്പ ഞാൻ പറയാം.
ആഹ് പിന്നെ എല്ലാരും കഴിച്ചോ.
കഴിച്ചു കഴിച്ചു
ആഹ്
നീ എറണാകുളത്ത് പോകുന്നെന്ന് പറഞ്ഞിട്ട് പോയില്ലയോ.
ഇല്ല ഞാൻ പോയില്ല എനിക്ക് ഈ മരുന്ന് കഴിക്കുന്നോണ്ടേ. ട്രാവല് ചെയ്യാൻ ഒരു. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പൊ പിന്നെ പോയില്ല. പിന്നെ ഇപ്പൊ ഈ ആഴ്ച. പോകാന്നും പറഞ്ഞിരുന്നതാ അന്നേരം പിരീഡ്സുമായി. അന്നേരം മൊത്തത്തില്. എന്തോ പോലെ എന്നേരം ഞാൻ. പറഞ്ഞു പോയിട്ട് വരാന്.
പോയോ
പോയില്ല പോവായിരിക്കും ചെലപ്പം.
ഉം നീ വണ്ടർലേ പോയിട്ടുണ്ടോ.
ആഹ് വണ്ടർലേ. പോയിട്ടുണ്ട് പ്ലസ് ടു ടൂറിന് പോയപ്പം.
ആഹ്
ഉം
ഞാൻ പോയിട്ടില്ല.
ത്ത്ല്ലയോ നമ്മക്ക് പോവാ ഒരുവസം
ഇപ്പൊ എനിക്ക് തോന്നു ചാർജൊക്കെ കൂടീന്ന്
കൂടി എല്ലാടും കൂടുതലാ അവിടെ മാത്രം അല്ല
ഉം എല്ലാടവും കൂടുതലാ തിരുവനന്തപുരത്ത് എങ്ങാണ്ട് ഏതാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു
ആണോ
എന്ത്‌ സിൽവർ സ് റ്റോം ആന്നോ സിൽവർ സ്റ്റോം വേറെ എന്തോ
ആ ആ ആ ആ ഉണ്ട് അതേപോലെ എന്തോ ഒരു സംഭവം ഒണ്ട് അതെണ്ട്
ആ അവിടെ കൊള്ളാംന്നൊക്കെ വല്ല്യവര്ടെ എൻ - ന്തോ യൂട്യൂബിൽ എന്തോ ഇട്ടേക്ക്ന്ന കണ്ടു വലിയവരൊക്കെ പോയിന്ന് ആ വല്ല്യവർ ക്കും കൊള്ളാം ന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ റെയിൻ ഡാൻസും സോപ്പും അല്ലാത്ത ഡി ജെ ക്കെ
മഴ പെയ്തായിരുന്നോ
ആ പെയ്ത് പെയ്ത് അവിടെ
പെയ്ത് നല്ലോണ്ണം പെയ്ത്
ആ ശരിയാ
ഉ ഇവിടെ മഴ പെയ്തപ്പോഴത്തേനും പാവലൊക്കെ അങ്ങ് ഉണങ്ങി പോയായിരുന്നു അതൊക്കെ ഒന്ന് തലപൊക്കി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മഴയില്ല്യ
ഉം ഇവിടെ കൃഷിയന്നൊന്നും തുടങ്ങിയില്ല
ആ
ഫ്രണ്ടില് അവിടെ വൃത്തിയാക്കിയിട്ട് ജെ സി ബി കൊണ്ടോന്നിട്ട്
എന്തുവാ മറ്റേ ചാണകവും വേപ്പിൻ പിണ്ണാക്കും ആണോ നെരത്തിയിട്ടേക്കുന്നേ
ചാണവും പിന്നെ ഈ ഇത് ചാമ്പലുണ്ടല്ലോ.
ചാമ്പലാണോ?
ചാമ്പലും കൂടെ ഇട്ടേക്കുവാ. അത് നല്ല വളക്കൂറാവാൻ വേണ്ടി. ഇട്ട്. അപ്പം പിന്നെ കൃഷി ചെയ്യുമ്പ നല്ലതായിരിക്കും പെട്ടെന്ന്.
ഞാൻ വിചാരിച്ച് താമരക്ക് വേണ്ടിട്ട് എടുത്തിട്ടേക്ക്വാണെന്ന്.
അല്ലല്ല. അത് നീളത്തിൽ ഇങ്ങനെ ജെസിബി ഉണ്ടോന്നിട്ട് ഇങ്ങനെ മണ്ണ് മാന്തി. വൃത്തിയാക്കിയിട്ടായിരുന്നു. കിളച്ചിട്ടായിരുന്നു. ഇനി അവിടെ കൃഷിയൊക്കെ ചെയ്യണം താഴെയും.
ആ ഇവിടെ ഒരു കവറ് സേമിയയുടെ മറ്റേ പാക്കറ്റ് ഇരിക്കുന്നു പായസം മിക്സ്. ഞാൻ വിചാരിച്ച് പാല് മേടിച്ചിട്ട് അത് ഉണ്ടാക്കാന്ന് പായസം ഉണ്ടാക്കാന്ന്. മിൽക്ക് മേഡു ഒക്കെ ഇരി പേണ്ട്. ആ മിക്സാ
അത് ചുമ്മാ തട്ടിയിട്ടാ പോരെ.
ആ അത് തട്ടിയിട്ട് ഇറക്കി ഇളക്കി കൊടുത്താൽ മതി പായസം
ഇതിന്റെ പാലാടയോ സേമിയയോ.
പാലട എനിക്ക് ഭയങ്കര ഇഷ്ടമാ. പാലട
എനിക്കും ഇഷ്ടാ.
എനിക്ക് പ്രഥമനും ബ്രഹ്മസലിയെക്കാട്ടിലും ഇഷ്ടം പാലടയ.
എനിക്കും പാലട ഇഷ്ടാ, പക്ഷെ നമ്മൾ അങ്ങനെ തിന്നൊന്നും ഇല്ലല്ലോ പാലട. നാളെ ഇല്ല.
ഉം ചോദിച്ചതാ
അവിടെ ഉണ്ടോ.
ഇവിടെ നാളെ നാളെ അല്ല പതിനാലാം തീയതി ഉണ്ട് പതിനാറാം തീയതി ഉണ്ട്
ആഹ് ഹ
ഉം പുത്തൂര് പോന്നോ ങ്ങ
ചെരിപ്പ് മേടിക്കാൻ പോവായിരിക്കും.
ആഹ്
എനിക്ക് അറിഞ്ഞൂട എന്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് വയ്യ ഒട്ടും.
ഉം വയ്യങ്കില് റസ്റ്റ് എടുക്ക്.
ആ എന്തായാലും നോക്കാം.
ആഹ്
പിന്നെ നിനക്കിഷ്ടപ്പെട്ട സ്ഥലം എവിടാ?
എനിക്ക് പോന്നിട എല്ലാം എനിക്ക് ഇഷ്ടപ്പെടും അങ്ങനൊരു വൈബാ. പിന്നെ ആൾക്കാര് കൂടുതലുണ്ടെങ്കി ഉം ഇവട് പോയിട്ടുണ്ടോ മറ്റേ മുരുകൻ കോവില്
അതെവിടാ
നമ്മടെ ഹൃദയ സിനിമ ഷൂട്ട് ചെയ്ത മറ്റേ സ്ഥലൊണ്ടല്ലോ
ചെന്നൈയിലാന്നോ?
അല്ലാ കൊല്ലത്ത്.
കൊല്ലത്തോ
ആഹ്
അയ്യോ അതെനിക്ക അറിഞ്ഞൂടാ
മലട മോ ഒരു അമ്പല ഇല്ലേ ആരി ചെച്ചി പോയിട്ടുണ്ട്
നമ്മടെ ഇവിടെ അടുത്താന്നോ? പൂവത്താ മോളാന്നോ
അല്ല അവിടൊന്നും അല്ല.
അതെന്തായാലും നോക്കണെ എന്ത് പേരെന്തുവാ
ഞാൻ പേര് നോക്കിട്ട് പറയാം
ആ അല്ലാതെ മറ്റേ ഇല്ല തെങ്ങ് ഇവിടുണ്ടല്ലോ തിരുമലെക്കോവിൽ തിരുമലെക്കോവിലാ അത് നമ്മടെ ഇവിടെ ആ നമ്മടെ പുനലൂര്കഴി
പോയിട്ടുണ്ടോ
ഇല്ലില്ല അവിടെ പോണം
എനിക്ക് ഒന്ന് പോണം ന്നാ ഗ്രഹവൊണ്ട്
വേണം നമുക്ക് എല്ലാവർക്കൂടെ പോകാം
ആ ആര്യച്ചേച്ചിക്കിക്കെ അറിയായിരിക്കുവല്ലോ
ആ ഇവിടെ ഇവിടെ ആന്നെങ്കി ഇവിടത്തെ കാറില് വേണമെങ്കി പോവാ
താ
ഞാനിങ്ങനെ പ്ലാൻ ചെയ്യ ഇനിയിപ്പം അമ്മേ അമ്മ ഇന്നാളെന്നോട് ഇങ്ങനെ പറഞ്ഞാർന്ന്
ഉം തിരുമലൈക്കോവിലിൽ പോയിട്ട് ഒരു ഡാമു കണ്ടിട്ട് പിന്നെ ബോഡറ് ചിക്കന് കഴിച്ചിട്ട് തിരിച്ച് വരാൻ പറ്റിയ സ്ഥലമൊക്കെയാണെന്ന് ഇങ്ങനെ പറഞ്ഞാരുന്നു
അ നമ്മൾ തെന്മല ഡാം വഴിയാണ് പോകുന്നത് ആ ബോ ട്ടർ ചിക്കനൊക്കെ അവിടെ നല്ല ഫേമസ്
ആ ഫേമസ് ആണെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് പിന്നെ പിന്നെ തൊളിക്കൽ ഇപ്പോ ഒരു റെസ്റ്റോറന്റ് തുടങ്ങി മീനും എന്തോ മീനും മീൻ പൊള്ളിച്ചതോ അങ്ങനെ എന്തോ
തോളിക്കൽ കുറച്ചു നാളും കൊണ്ടുണ്ട് ഒരു എടത്ത് വശത്താണോ
ഇപ്പം ഇൻസ്റ്റാഗ്രാമില് ഫുള്ള് അതിനെപ്പറ്റിയിട്ടാണ് പക്ഷെ ഭയങ്കര റൈറ്റ് റ്റ ആണെന്ന് പറയുന്നു
ആ റീൽസ് ഉണ്ട എനക്ക്‌ ആയി ക്കണം ഞാൻ അത് കണ്ടിട്ടില്ല ആ നോക്ക ട്ടെ അതെ എവിട തൊളിക്കൽ ഒരു കടയുണ്ട് ഇടത്ത് വശത്ത് അവിടെ ഭയങ്കര റേറ്റ ആല്ല എന്നാലും അത്യാവശ്യം കൊള്ളാം നല്ല ഫുഡൊക്കെ ഞാൻ നേരത്തെേ കഴിച്ചിട്ടുണ്ട് കുത്തു പൊറാട്ട ഒക്കെ കഴിച്ചു
ഫേഷൻ ഫ്രൂട്ട് ഉണ്ടോ
ഇല്ല
ഉം ഇവിടെ മറ്റേ ചുമന്ന കളറുണ്ടല്ലോ അതിന്റെ ഉണ്ട് ണ്ട് രണ്ടെണ്ണം ഉണ്ട് അതില് ഒരെണ്ണം ഏ കായൊക്കെ പിടിച്ച് ഒരെണ്ണം കുറെ നാളായി ഇങ്ങനെ നക്കിന്ന് കായൊന്നും ഇതുവരെ ആയില്ല പൂത്തതും ഇല്ല എനിക്ക് തോന്നുന്നു ഈ മാ വ്ന്റെ മൂട്ടിലായത് കൊണ്ടായിരിക്കാം വെള്ളയല്ല ച് മറ്റേ മെറൂൺ കളറ് ഇണ്ടല്ലോ ആ അതെ അതിന് ഭയങ്കര റേറ്റാന്ന് പറയുന്നു
ഉം കാഷൻ ഫ്രൂട്ട്
പിന്നെ ആഹ് അത് പേരക്ക ത്ത ചുറ്റിപ്പിടിച്ചേക്കുന്നത് അതുകൊണ്ട് പേര ക്ക അത്തും കാ പിടിച്ചില്ല ഫാഷൻ ഫ്രൂട്ടിലും കാ പിടിച്ചില്ല ഈ ട്ട ആ മാവും പൂത്തില്ല
ഓ അഹ് ശരി
അതി ഇനി ഇത് വള്ളി ആയത് കൊണ്ടായിരിക്കാം
ആ ആയിരിക്കും ആയിരിക്കും ആ
ഉം കുരുമുളക് ണ്ടോ അവിടെ
കുരുമുളക് തൈയില് തൈ ആഹ് ഇ ഈവട്ടം നട്ടോന്ന് എനിക്കറിഞ്ഞൂടാ അച്ചനാ നടുന്നത്
കുരുമുളക്
ആഹ് പിടിക്കും ഭയങ്കര കണ്ടമാനം ഒന്നും ഇല്ല നമ്മടെ വീട്ടാവശ്യത്തിന് വേണ്ടിട്ട് ഉള്ളത് അല്ലാതെ സെ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുല്ല
ഇല്ല ഉം കുരുമുളകും വെള്ളത്തിലിട്ട് വെച്ചാലേ വേര് പിടിക്കും കേ ട്ടോ ഒന്ന് ട്രൈ ചെയ്തു അല്ല തണ്ടില്ലേ കുരുമുളകിന്റെ വള്ളി
ഓ അങ്ങനെ ഓക്കെ ഓക്കെ
ത്തനാത്തിട്ട് വെ വെച്ച് കഴിഞ്ഞാ വേര് പിടിക്കും എന്നിട്ട് അത് എടുത്ത് കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിളിക്കുവെന്ന്
ആ അത് ട്രൈ ചെയ്ത് നോക്കാം
ട്രൈ ചെയ്ത് നോക്കിയാ മതീന്ന്
ഉം നീ പുതിയ ചെടി വല്ലോം നട്ടോ
ആ പുതിയ ചെടികള് നടാനായിട്ട് ഇരിക്കുന്നു പാത്രം ഇല്ല ഇനി വേടിക്കണം
ഏതൊക്കെയാ
ചട്ടി ചട്ടി വേടിക്കണം സൺഫ്ലവറിന്റെ ഉണ്ട് ഡാലിയ ഒണ്ട് സീനിയ ഒണ്ട് പിന്നെ മറ്റേ ബന്ദിയുടെ പല പല സൈസുകളുണ്ട് ജമന്തിടെ ഉണ്ട് ഞാനെല്ലാം വലുതല്ല ഇത് വിത്ത് പാവിയതാ അത് കിളിച്ചു വരുന്നു സൺഫ്ലവർ മാറ്റി നടാറായി അയിന തന്ന്
ആ
ഉം
നട്ടിട്ട് പറ ഒരുപാടുണ്ടോ തൈ
ഇല്ല കൊറച്ചേ ഉള്ളു ഇനി അത് നടണം ചട്ടിൽ ആഹ നട ടണം മണ്ണില് നട്ടാലും മതി പൂ പിടിക്കും നല്ലോണം
മണ്ണി നട്ടാ മതി
ആഹ
അല്ലെങ്കിൽ ഗ്രോബാഗിൽ നടന്നതാ നല്ലത്
ആഹ
ഉം ശരിയെന്നാ വെക്കട്ടെ
ഓക്കെ